ഹലോ
ഹലോ
കേക്കുന്നാ
ആ പതിയെ കേക്കുന്ന്
ഉം ഇപ്പഴാ
ആ ഇപ്പോ കേൾക്കാം ഞാൻ വിളിച്ച് വെച്ചട്ടെ കേൾക്കുന്നില്ല അപ്പോ കോൾ കണക്ട് കണക്ട് ആയില്ലേ എന്നാ ഞാൻ നോക്കിയ നോക്കിയപ്പഴുത്തേക്ക് സീറോ പെയിൻ്റ് സീറോ സെവൻ സെക്കൻ്റ്സ് കാണിക്കുന്നു പിന്നെ എന്ത് പിന്നെ എന്തു കുഴപ്പമില്ലാന്ന് വേറെ ഒരു കോൾ വന്ന് ഞാൻ അത് അങ്ങ് മാറ്റി ഇട്ട്
ആഹ് വാവ എവിടെ
മ്മ് പിന്നെ പറയ് എങ്ങനെ പോണു സ്‌കൂളെക്കെ
നന്നായിട്ടു പോകുന്നു വാവ എവിടെ കേക്കണാ
ഒരുമിനിറ്റ് പറയ്
വാവ എവിടേന്ന്
വാവ ഇപ്പൊ പിള്ളേര് വന്ന് അപ്പോൾ അവൻമാൻ എടുത്തോണ്ട് തിരിയുന്നു അതോണ്ടാണ് ഞാൻ ഇപ്പോ നിന്നെ വിളിച്ച അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ
കഴിച്ചാ
ഓ കഴിച്ച് കഴിച്ച് കഴിച്ചത് ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്‌മിറ്റ് ആയത് കൊണ്ട് ഏ് ഒരു അഞ്ചര അഞ്ചമുക്കാൽ ആകുമ്പോൾ വാവക്ക് ഇൻജക്ഷൻ ഉണ്ട് ആവി പിടിക്കണം അങ്ങനെയെക്കെ ഉള്ളത് കൊണ്ട് സമയത്തിന് എഴുന്നേൽക്കും അപ്പോൾ നമുക്ക് നേരത്തെ വിശക്കുമല്ലോ നമ്മള് താമസിച്ച് ഒരു എട്ട് എട്ട് മണിവരെ ഉറങ്ങുന്നങ്കിൽ പതിയെ എട്ടരാ ഒൻപത് ഒൻപത് അരാ പത്ത് മണിക്കകത്തിട്ട് കഴിച്ചാ മതി ഇപ്പോ അഞ്ചരക്കെ എനിക്കണോണ്ട് ഒരു ഏഴു മണിക്ക് വാങ്ങിച്ച് ഏഴരക്ക് അകത്ത് കഴിക്കും എട്ടുമണി ആവൂല ഏഴ് അരക്കകത്ത് ഒക്കെ ഫുഡ് കഴിക്കും അപ്പോൾ പിന്നെ ഒരു പത്ത് പത്തര കഴിയുമ്പോൾ പതിനൊന്ന് മണി ആകുമ്പോൾ വീണ്ടും വിശക്കും
ഇന്നലെ വന്നവര് ടെമ്പറേച്ചർ നോക്കി നോക്കിയോ വാവക്ക്
ഇന്നലെ വാവക്ക് അവര് വന്ന് ടെമ്പറേച്ചർ നോക്കിയോ എന്ന്
ഹലോ
കേക്കണാ ഹലോ
ഹലോ ആ എന്താ പറഞ്ഞേ കേട്ടില്ല
ഇന്നലെ വാവയ്ക്ക് അവര് വന്ന് ടെമ്പറേച്ചർ നോക്കിയോന്ന്
ആഹ്
കേക്കണാ ഹലോ കേക്കണാ
ആ ഇപ്പ കേൾക്കാം അത് നിനക്ക് അവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു ആ ഇപ്പോ കേൾക്കാം
വാവക്ക് വന്ന് ടെമ്പറേച്ചർ നോക്കിയാന്ന്
ആഹ് ഇന്നലെ വാവക്ക്